നേരത്തെ കോള് തനിയെ കട്ടായി പോയിട്ടോ
ആ ഓ
അ അതാണ് പിന്നെ ആ ഞാന് ഇപ്പോ എന്റെ അടുത്ത് ഇങ്ങ ചോയിക്ക ഇപ്പത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് പണ്ടത്തെ വിദ്യാഭ്യാസ രീതി ഇപ്പത്തെ വിദ്യാഭ്യാസ രീ തമ്മിലൊരു ആ ഒരു വ്യത്യാസം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണന്ന് പറയോ
വിദ്യാഭ്യാസ രീതിയിലൊക്കെ ഒരുപാട് മാ റ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഇപ്പം ആര ഇപ്പം മംഗലവാടിയിലൊക്കെ ഇപ്പം ആരോഗ്യപരമായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നൽകുന്നത് ഇപ്പൊ ഇപ്പൊ കുട്ടികൾക്കായാലും അതെ കുട്ടികൾക്കായാലും അതേപോലെ പ്രസ പ്രസവിക്കാനായ സ്ത്രീകൾക്കും അതിനടി
ആ ഗർഭിണികളായിട്ടുള്ളേ ഗർഭിണികൾക്കൊക്കെ ഒരു രണ്ട് മൂന്ന് മൂന്ന് മാസത്തിന് ശേഷം അല്ലെങ്കി രണ്ടു മാസത്തിന് ശേഷം അവർക്ക് പോഷകാഹാരങ്ങളൊ ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെഅംഗ വാടി വൈ കൊടുക്കും
അതെ അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടിക കളും ഒക്കെ സംഘടിപ്പിക്കുണ്ട്
ആഹ് അതെ എല്ലാ രീതിയിലും എന്താ കൗമാര കുട്ടികൾക്കായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന പ്പം മാതാപിത മാതാക്കൾ ക് അതായത് മദേഴ്സിനെ ഒ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ അംഗൻവാടി വഴി കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളെ കുറി നമുക്ക് അംഗൻവാടി വഴി ഓരോ മീറ്റിംഗ് വെച്ചിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്
അതെ ഉം
ആ അതുപോലെ തന്നെ ഇപ്പം ഇപ്പ ഞാന് ചെറിയ മോളെ അംഗനവാടിയിൽ ആക്കിയിട്ടുണ്ടേ അപ്പൊ ആളിപ്പോ ആ കുറച്ചായിട്ടുള്ളൂ ഒരു ഒരാഴ്ച ചയോളായിട്ടുള്ളു ക്ലാസിൽ പോവാൻ തുടങ്ങിയിട്ട് നല്ല ഇൻട്രറസ്റ്റ് ഉണ്ട് നല്ല രീതിയി തന്നെ പോകുന്നത് പക്ഷെ പല കു ട്ടികളും കരഞ്ഞു വരുമ്പോ അവരുടെ കരച്ചില് കാണുമ്പോ നമ്മക്കൊരു ഒരു സങ്കടാണ് അപ്പൊ ഇവ ഇതുവരെ പോയതില് മേ ഇപ്പ ലാസ്റ്റ് ഇന്നലെയല്ല അതിന് മുന്നത്തെ ഒരു ദിവസം പോയ അന്ന് മാത്രം ചെറുന്നനെ ഒന്ന് അവള് ഒന്ന് ചിണിങ്ങി കാരണം വേറെ കുട്ടികളൊക്കെ കരയുന്നത് കാണുമ്പോൾ അവൾക്കൊന്നു തന്നെ ഒരു ഒരു ഹോ ടെൻഷനായി